ഹലോ കേൾക്കാവോ ആഹ കേൾക്കണ്ട് എന്താ ചായുടി കയ്ഞ്ഞ ഞാൻ കുടിക്കാൻ പോയില്ല
ഉം ഞാന ഞാന് അവർക്കെല്ലാം ഒന്ന് വെച്ച് തണക്കാൻ വേണ്ടിട്ട്
ഉ പാലോയ്ച്ച ചായ ഉണ്ടാക്കോ അതോ കട്ടനോ
ഞാൻ കടുംകാപ്പി കട്ടൻ കാപ്പിയാണേ കുടിക്കുന്നത്
ഉം
പിള്ളേർക്ക് ചായ പാല് മേടിക്കും
ഉം പാല് കിട്ടാണ്ട അട്ത്ത് പശുന്റെ പാലാ അതോ പേക്ക് പാലോ
ഉ നമ്മള് താഴേ അടുത്ത് കടയുണ്ടേ അവിടെ പോയി ഒരു കവറ്പാലാങ് മേടിക്കും അതും തോന്നിയാൽ മേടിക്കുംകയ്യി പൈസ ഉണ്ടേൽ മേടിക്കും ഇല്ലെങ്കി കടുംചായ കുടിക്കും
അടുത്തേന്നെ കടണ്ടോ
ഉം
എന്ത് സുഖാ സാധനം വാങ്ങാനൊക്കെലേ എല്ലാ സാധനും ഉണ്ടോ അതോ പാലിന്റെ ഇതിൻ്റോക്കെ കട മാത്ര
കട ഒരണ്ണേ ഉള്ളൂ ആ കടയിലെല്ലാം ഒണ്ട്
ഉം അങ്ങനെ ഇണ്ടായ സുഖ ന്തേലും അത്യവിശൃം വേര്ണേരത്ത് ഉം കുട്ടിൃള് മുട്ടായി അങ്ങാൻ പോവുംല്ലേ
മുട്ടായി അല്ലെങ്കിലും മുട്ടായിായിട്ട്ങ്ങനെ വാങ്ങിക്കാറോ അല്ലെ ബേക്കറി സാധനം ഒന്നും വാ റില്ലെങ്കിലും
ഉം ഉം
ചെലപ്പോ ഒരു പെട്ടൊന്ന് ഒരു കറിക്ക് ഓടിപ്പോ മുപ്പത്തഞ്ചു രൂപ നാല്പ്പത് രൂപ അല്ലേ ഇപ്പൊ തൈരിനൊക്കെ
ഉം
ആ പിന്നെ കൈക്കൂലി കൊടുക്കണം കടവരെ പോകുന്നതിന് ചിലപ്പം പോകേണ്ടി വന്നാൽ ചിലപ്പോ അതിനന്തേരം ചിലപ്പം മൂട്ടായി മേടി അല്ലാതെ പോയ്ക്കോട്ടെ എടുത്തോട്ടെ പോയി മേടിക്കുന്ന അങ്ങനെ ഒരു പതിവില്ല പിന്നെ ചെലപ്പം നമ്മളേ കംഫർട്ട് ഒക്കെ ചെറിയ പായ്ക്കറ്റ്ക്കോ
ആ ഹ്
പെട്ടെന്നില്ലാ എന്ന് തോന്നുമ്പോ ഓടിപ്പോയി അാാ നാലഞ്ചന മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞ ആ അഞ്ചെണ്ണം മേടിക്കുന്നതിന് നാലെണ്ണം മേടിച്ചേച്ച് ബാക്കി മൂന്നുേർക്ക് ഒരുമട്ടായിയ്യ കേക്കായികയുണ്ടല്ലേ ഹലോ ഹലോ